ഹലോ
ഹലോ
ആഹ് എന്തോ പരിപാടി സുഖല്ലേ
സുഖമില്ലടാ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുവാണ്
ഓഹ് വീട്ടിലാ ഉള്ളത്
അതെ വീട്ടിലാണ് കൊറച്ച് ദിവസായി പനിയും കാര്യക്കെ ആയിട്ട് പോണു
ആശുപത്രി പോയില്ലേ
ആശുപത്രീൽ പോയിട്ടുണ്ട് ഇപ്പൊളും ക്ഷീണം കാര്യോന്നും മാറീട്ടില്ല
മരുന്ന് കാര്യങ്ങളൊക്കെ കഴിക്കണില്ലേ അപ്പൊ
മരുന്ന് കര്യക്കെ കഴിക്കണുണ്ട്
ആഹ് ഇപ്പ എന്താ ഒന്നാമത് നമ്മുടെ കേരളത്തില് കൂടുതൽ പനി അല്ലാന്നിണ്ടെങ്കില് ഏഹ് പകർച്ച വ്യാധി രോഗങ്ങളൊക്കെ വളരെ കൂടുതലാണ്
കൂടുതലാണ് എല്ലാർക്കും ഉണ്ട് ഇപ്പൊ പൊതുവായിട്ട് എല്ലാർക്കും ഉണ്ട് ഇപ്പൊ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ
ആഹ് അതെ അതെ ഞാനിപ്പോ നിലവില് കേരളത്തില് ഇല്ല ഞാനിപ്പോ പൊറത്ത് ആസാമിലാ ഉള്ളത് ഞാൻ നെലവില് പത്ര മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ ഇങ്ങനെ കേക്കുന്നതാണ് നമ്മളെ കേരളത്തിന് നെലവില് ജൂൺ ജൂലൈ മാസങ്ങളായ പൊതുവെ ഇതന്നെയാണ് അവസ് സ്ഥ ജലദോഷം പനി തുമ്മൽ വയറൽ പനി ഡെങ്കി പനി ചിക്കൻ ഗുനിയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഗോ അങ്ങനെ വാർത്ത മാധ്യമങ്ങള് കേക്കുന്നുണ്ട് അപ്പോ എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഷിഗല്ല പോല ത്ത രോഗങ്ങളൊക്കെ വളരെ വ്യാപകമാവുന്നുണ്ട് എന്ന് കേട്ടു
എനിക്കും കൊറച്ച് കൊറച്ച് മുന്നെ എനിക്കും എന്താ മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട് ഞാനന്ന് കൊറെ ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ
ഓഹ് ഞാന് എനിക്കിപ്പ നെലവില് ജലദോഷം ഉള്ളൂ ഞാൻ നെലവില് ആസാമിലാ ഉള്ളത് ഇവിടെ ഒരു ചൂട് കാലാവസ്ഥയാണ് ഇപ്പോ രണ്ടു ദിവസായിട്ട് മഴയുണ്ട് ഇവിടെന്താ എന്താച്ചാല് നമുക്ക് അങ്ങനെ പെ ട്ടെന്ന് കൂടുതല് നല്ല രോഗങ്ങൾ വരിക അല്ലെങ്കിൽ നമ്മള അവിടെ പോലെയുള്ള ഡെങ്കിപ്പനി ചി ഗുനിയ അല്ലെങ്കില് ഇപ്പ നിലവിലുള്ള ശിഗല്ല പോലത്തെ മാരക ലോകങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഇവടാ മുൻപ് ആഹ് കൊറെ മുമ്പുള്ള പകർച്ചവ്യാധി എന്ന് പറഞ്ഞാല് അമ്മക്ക് കൊറേ മുൻപുണ്ടയ കൊറോണയാണ് ഇവിടെ വന്ന് ആകെ ഒരു പകർച്ചവ്യാദി എന്നുള്ളതാണ് അത് പിന്നെ ലോകമെമ്പാടും വ്യാപിച്ച ഒരു പകർച്ച വ്യാധി ആണ് ഏഹ് നമ്മുടെ ഇന്ത്യക്കാർക്ക് മാ അല്ലെങ്കി കേരള ക്കാർക്ക് മാത്രല്ലല്ലോ
അതെ അതെ
അപ്പൊ എന്ത്‌ വെച്ചാ നമ്മള് സൂക്ഷിക്ക നന്നായി വെള്ളം കുടിക്കുക പിന്നെ അതു പോലെ ഡോക്ടർമാര് തരുന്ന കൃത്യമായും മരുന്നുകൾ കൃത്യമായി കഴിക്കുക അതൊക്കെ ത
മരുന്ന് ക മരുന്ന് മരുന്ന് കഴിക്കണ് ണ്ട്
ആഹ് ആഹ് എത്രേസായിട്ട് തൊടങ്ങീട്ട്
അത് കൊറച്ച് ദിവസായി രണ്ടാഴ്ചത്തോളം ഒക്കെ ആയി
ഓ വീട്ട്ല് വേറെ ആക്കേലുണ്ടോ
വീട്ടിലാർക്കുല്ല
ഓ ഇന്റെ വീ ട്ടില് ഇന്റെ വീട്ടില് ഇപ്പൊ പകർച്ച വ്യാ പനി തുടങ്ങീക്കാണ് ഇന്റെ അനിയത്തിക്ക്ണ്ട് ഉമമാക്ക്ണ്ട് ഉ പ്പാക്ക്ണ്ട് അനിയനുണ്ട് എല്ലാരുപ്പോ എല്ലാർക്കുപ്പ പനിയായി ട്ട് ആരും പൊറത്ത്ക്കറങ്ങാതെങ്ങനെ വീട്ടില്ങ്ങ് നിക്കാണ് ഇണ്ട് ഇണ്ട് എല്ലാരും ഹോസ്പിറ്റല് കാണിച്ച് എല്ലാവർക്കും മരുന്ന് കി ട്ടി എല്ലാവർക്ക്പ്പോ കൊറവായി ഭേദമായി വരുന്നുണ്ട് രണ്ടീസായി തൊടങ്ങീട്ട്
അതെ ആശുപത്രീല് അടുത്ത് ആശുപത്രിന്നുല്ല
ഇണ്ട്ഇണ്ട് ആശുപത്രി ഇണ്ട് ഞങ്ങളവിട്ന്ന് ഒരു കിലോമീറ്റർ പോയാതന്നെ ആശുപത്രി ഇണ്ട് പിന്നെന്താച്ചാല് അമ്മളെ കേരളത്തെ സംബന്ധിച്ച് ഇതൊരു എല്ലാര്ക്കൊര് സുലഭമായ സംഭവാണ് വളരെ വ്യപ കമാണ് ഇങ്ങനെ രോഗങ്ങള് ഇണ്ടാവാ പ്രത്യേകിച്ച് ഇ മഴക്കാലത്ത് കൂടുതൽ ചളിവെള്ളം അല്ലെങ്കില് ഈ കൊതുകുകളൊക്കെ മുട്ട
മഴക്കാലത്താണ് കൂടുതല് ഇത്ണ്ടാ വ്യാപകമാക്ന്നത്
അതെ പിന്നെ നമ്മള് നമ്മള് ഹോസ്പിറ്റലിൽ പോവാ ആശുപത്രി പോവാ ഡോക്ടറെ കാണിക്കാ മരുന്ന് കഴി ക്കാ അതൊക്കെ തന്നെണ് ഇതിന്റെരു
ആശുപത്രി പോയിട്ടുണ്ടോ മരുന്ന് കി കിട്ടിട്ടുണ്ട് കഴിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് സുഖം സുഖം ആവുന്നില്ല
ഓഹ് പിന്നെ രോഗങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പൊ നിലവില് നമുക്ക് ഈ പകർച്ചവ്യാധി ഉള്ളൊങ്കിലും ഇതില് കൂടുതല് ഇപ്പോ ശിഖല്ല പോലത്തെ രോഗങ്ങള് വരുമ്പഴാണ് നമ്മളൊന്ന് പേടിക്കേണ്ടത് ഇതിന് മുമ്പ് നമ്മള് കൊറോണ എന്നുള്ളൊരു പകർച്ചവ്യാധിയ കണ്ടിരുന്നുവെങ്കിലും ഇപ്പൊ കൊറോണ മരണ സാധ്യത വളരെ കുറവായിരുന്നു അതായ രണ്ട് ശതമാനം മാത്രളായിരുന്നു മരണ സാധ്യത ഉണ്ടായിരുന്നത് അതിന നമ്മള് നന്നായി പേടിച്ച് നമ്മളല്ലാവരും ലോക്ക്ഡൗണൊക്കെ ആക്കി വളരെയധികം പേടിച്ചൊരു അവസ്ഥയിലായിരുന്നു കൊറോണ കാലത്ത് ഇണ്ടായിരുന്നത് എന്നാ അതിലേക്കാ അതിലേറെ മരണ സാധ്യതയുള്ള ഒരു അൻപത് ശതമാനത്തിലേറെ മരണ സാധ്യതയള്ള ഒരു രോഗമാണ് നി പ്പാ ന്ന്ള്ളത് അത് നിപ്പ വന്നട്ട് നമ്മള് ഇത്ര പേടിക്കേ അല്ലെങ്കി നമ്മളിങ്ങനൊര് വളരെ ജാഗ്രതയായി നിട്ടൊന്നുംണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പ നിലവിലുള്ള ശിഖല്ലന്നുള്ള രോഗഷ് ശിഖല്ലയും മരണ സാധ്യത കൂടുതലുള്ള രോഗാണ് അതെ അതെ അത് കൂടുതലും മരണ സാധ്യതയുള്ള രോഗമാണ് അപ്പൊ അതിനെ നമ്മൾ നന്നായി പേടിക്കേണ്ടരിത്ണ്ട് ഏഹ് ഏതാലും അമ്മള് മുതിർന്ന നേതാക്കള് സർക്കാറ് പിന്നെ അതുപോലെ അമ്മളെ ആരോഗ്യവകു പ്പ്‌ അവരൊക്കെ പറയുന്ന ഓരോ ആതു ഏഹ് കാര്യങ്ങള് അത് നമ്മള് കൃത്യമായി അനുസരിക്ക അതിനനുസരിച്ച് ജീവിക്കാ ഇന്നാല് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറി അമ്മളെ കേരളത്തില് ഒരു നല്ല ആരോഗ്യപരമായ കേരള കേരളമായി തിരിച്ചുകൊണ്ടരാൻ കഴിയുള്ളൂ
ഇപ്പൊ പൊതുവെ എല്ലാർക്കും ശിഖല്ല ബാധിക്കുന്നുണ്ട്ല്ലേ
ആഹ് അതെ അതെ അതെ ഞാനിപ്പോ നിലവില് ആസാമിലാള്ളത് ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഈ രോഗങ്ങൾ രോഗങ്ങൾ ഇണ്ടായാ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഒരു കലാലയത്തില് അധ്യാപകനായിട്ട് വർക്കയ്യാണ്
കൊറേആയോ
ഇല്ല ഇല്ല നാല് മാസായിട്ടൊള്ളൂ ഞാനിവടെ ഇവടെ വന്നിട്ട് ഇപ്പ ഞാന് ഇൻക്ക് ഇവടെ വന്ന ഉടനെ ജലദോഷം പനി എന്നുള്ള രോഗങ്ങളൊക്കെ ഇണ്ടായിനി അപ്പൊ അന്ന് ഏഹ് ആശുപത്രി പോവാന് അല്ലെങ്കി ഡോക്ടറെ കാണിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിരുന്നു നമ്മടെ കേരളത്തെ പോലത്തൊരു സാഹചര്യല്ല ഇവടെള്ള കേരളത്തില് ഓരോ നാടുകളിലും ചെറിയ ചെറിയ ആശുപത്രികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആസാമിൽ എനിക്ക് ഹോസ് പിറ്റ്ല് ആശുപത്രിൽ പോകാൻ വേണ്ടിട്ട് ഒമ്പത് കിലോമീറ്റർ എടുത്തു അപ്പൊ എനിക്കിപ്പോ ഞാൻ നിക്കുന്ന ഈ സ്ഥല ത്ത്ന്ന് ഞാൻ നിക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്നന്നെ
ടൗണിന്ന് ഒമ്പത് കിലോമീറ്റർ ഡോക്ടൻ്റെ അടുത്ത് പോവാ ഓ
ആഹ് ഞാനിപ്പോ ഞാനിപ്പോ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്ന്. ഏഹ് ഡോക്ടറെ കാണിക്കൻ ആശുപത്രി പോവാൻ വേണ്ടിട്ട് ഒമ്പപത് കിലോമീറ്റോളം എനിക്ക് പോകേണ്ടി വന്നു മരുന്ന് വാങ്ങി ക്കാൻ വേണ്ടിട്ട് അത് അമ്ള് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒര് ഏഹ് ഒര് ഒര് വിപുലീകരണം ഇല്ലാ ഇപ്പൊ ഈ ഉന്നമനല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ഞാൻ എപ്പോഴും എല്ലാവരോടും. പറയുന്നതാണ്, കേ അസാമും കേരളവും താരതമ്യം ചെയ്യുമ്പോ ആസ് സാമ് കേരളത്തെക്കാൾ പത്ത് വർഷം ബാക്കിലാണ്. ആഹ് അപ്പൊ അസാമിലുള്ള ഈ ഓരോ നാടുകളില് നമ്മ അവിടെ ഉള്ള ഓരോ ഗ്രാമങ്ങളിലുള്ള ആശ് പത്രികളന്നും നുക്ക് ഇവിടെ കാണാൻ കയ്യൂല്ല.
അതണല്ലെസ് സുലഭമായിട്ടുള്ള ആശുപത്രികളോ എല്ലാം സൗകര്യങ്ങളൊക്കെണ്ടല്ലോ.
ആഹ് അതെ അതെ പിന്നെ നമ്മളീ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡോക്ടർമാർ ആശുപത്രിന്നൊക്കെ ചർച്ചയ്യുമ്പോ പ്രധാനയും ചർ ച്ചണ്ടര് വിഷയാണ് നമ്മള് കഴിക്കുന്ന മരുന്നുകൾ ന്നുള്ളത് ഇപ്പോ രാ രണ്ടാഴ്ച മുമ്പരു ഒരു യൂട്യൂബില് ഒരു വീഡിയോ വന്നിരുന്നു. യൂ
പ്പമ്മക്കെന്തെലും പാരസ ട്ടമോള അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ വേഗം പെ പെട്ടന്ന് കുടിക്കും എഹ് ഡോ ട്ടന്മാരെ സമീപിക്കാതെ നമ്മള് അത് കുടിച്ചിട്ടും കാര്യല്ല.
അതെ അതെ അത് ഈ പാരസെറ്റാമോൾ എന്നുള്ളത് വളരെ ഒരു ഏഹ് ഒരു നമുക്ക് നല്ലൊരു പ്രതിഫലം നൽകാത്തൊരു മരുന്നാണ് പാരസെറ്റമോള് എന്നുള്ളത്, നമ്മള് ജലദോഷം ണ്ടായാലും, തലവേദനണ്ടായാലും. പനിണ്ടായാലും നമ്മളെല്ലാവരും ചെറിയ കുട്ടികളടക്കം പാരസെറ്റാമോൾ കഴിക്കുന്നവരാണ് അപ്പൊ പാരസി സറ്റാമോൾ പോലോത്തെ നമ്മളൊക്കെ എപ്പളും വരുന്ന രോഗങ്ങൾക്ക്ള്ള മരുന്നായിട്ട്ള്ള മരുന്നുകളൊക്കെ വൻകിട കമ്പനികള് അമേരിക്ക പോലോത്ത വലിയ വലിയ രാജ്യങ്ങളിൽ നിന്ന്ള്ള. അടിസ്ഥാനമുള്ള ഒരു കമ്പനികളാണ്. ഈ മരുന്ന് കമ്പനികള് ഇവര് കേരത്തിൽ വന്നിട്ട് ഇപ്പൊ പെരിന്തൽമണ അടക്കമുള്ള ആശുപത്രികള് ഇവല് അവര് ഈ കമ്പനികള് വാങ്ങാണ് ഈ മരുന്നിന്റെ കമ്പനികള്. ഇന്നിട്ട് ഇവര് ഇവിടെള്ള ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാണെ ഇവര്ടെ മരുന്ന് കൂടുതല് വി റ്റൊഴിക്കാൻ വേണ്ടീട്ട് രോഗികൾക്കിത് കൂടുതല് വിതരണം ചെയ്യാൻ വേണ്ടീട്ട്, അപ്പൊ ഡോക്ടർമാർ അവര് അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ആഹ് മരുന്നുകള് കൂടുതലായി വിൽ ക്കുകയും അതിലൂടെ കൂടുതല് സാമ്പ കനേട്ടം കൈവരിക്കും ചെയ്യാണ് അല്ലാതെ വേറൊന്നും അവർക്ക് നൽകുന്നില്ല. അല്ലാതെ ജനങ്ങൾക്ക് അല്ലെങ്കി രോഗികൾക്ക് കൃത്യമായ മരുന്നും കൃത്യമായ ഒരു ശുശ്രൂഷയും കി കിട്ടാത്തൊര അവസ്ഥയിലേക്ക് നമ്മടെ കേരളത്തിന്റെ ആഹ് ചികിത്സാ ആഹ് അവസ്ഥ പോയിക്കൊണ്ടിരിക്കാണ് എന്ത നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതില്.
എങ്ങനെ?
നിങ്ങൾടെ അഭിപ്രായെന്ത എന്ത ഈ ആശുത്രികളെ കുറിച്ച് അല്ലെങ്കില് മരുന്നുകളെ കുറിച്ച്ള്ള നിങ്ങള്ടെ അഭിപ്രായെന്താ
മരുന്നുകള് നമ്മള് ഡോക്ടറെ കാണികാതെ ഒന്നും കുടിക്കാൻപാടില്ലാന്ന ഇന്റെ അഭിപ്രായം. നമ്മള് എന്ത് എന്തെല്ലാം ആദ്യം നമ്മള് പോയിട്ട് എന്താ നേരെ നമ്മള പാരസെറ്റാമോള് വാങ്ങിക്ക വാങ്ങി കുടിക്കും.
അതെ അതെ നമ്മള് കൃത്യമായിട്ട് എല്ലാവരും കഴിക്കേണ്ട കുടിക്കേണ്ട ഒന്നാണ് ചുടുവെള്ളംന്നുള്ളത്. നിരന്തരമായിട്ട്. നമ്മള് ഓരോ രോഗത്തിനും ഞമ്മൾ ഡോക്ടറെ സമീപിക്കും ഡോക്ടർ പറ്യീണാണിത്.
അതേ വെള്ളം ചൂ ഏഹ് ചൂ വെള്ളം തെളപ്പിച്ച് കുടിക്കണം.
അതെ കണ്ണ് മഞ്ഞനിറം ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമ്മള് അത് നമ്മള് എല്ലാ ദിവസവും നമ്മടെ ദൈനംദിന ചിട്ടയില് പയേണ്ട ഒരു സാധനാണിത്. ദിവസവും രണ്ട് ലിറ്ററിലേറെ വെള്ളം കുടിക്കണംന്ന്ള്ളത്. അല്ലാണ്ടെങ്കില് തളപ്പിച്ചാറിയ വെള്ളം കുടിക്കാന്ന്ള്ളത്. പിന്നെ അതുപോലെ ത് ദൈനംദിന ഒര് രണ്ട് മണിക്കൂർ അല്ലെങ്കി ഒരു മണിക്കൂർ സമയത്തോളം ഒരു വ്യായ വ്യായാമം ചെയ്യാന്ന്ള്ളത്. അപൊ ഇതൊക്കെ ഇല്ലാ അടത്തോളം കാലം നമ്മുടെ തൊട്ത്തോളം കാലം നമ്മടെ കേരളത്തില് യുവത്വങ്ങൾക്കും. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കൊക്കെ അവര്ടെ പ്രതിരോധ ശേഷി കൊറയാണ് ചെയ്യ്ണത്. ഈ പ്രതിരോധ ശേഷി ഇല്ലാന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ രോഗങ്ങള് കൂടുന്നതും. നമ്മള് കൂടുതല് ആശുപത്രിയിലേക്ക്. പോവണ്ട അവസ്ഥ വര്ന്നതും.
അതെ ഈ കൊറോണ സൂചി വെച്ചാല് എല്ലാർക്കും അസുഖങ്ങള് ബാധിക്കൽ കൂടുതല് വന്നിട്ടുണ്ട്. ലെ
ആഹ് അതെ അതെ അതെ ഇപ്പൊ നമ്മക്കറിയാം കൊറോണയുടെ സമയത്ത് പ്രത്യേകമായ ഒരു സൂചി വരികയും അത് മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുകയും. ആഹ് മുതിർന്ന ആൾകാർ പല ആളുകള് ഇപ്പൊ നമ്മക്ക് നെഞ്ച് വേദന വന്നിട്ട് അല്ലെങ്കില് പെട്ടെന്ന് ഹാർട്ട് ണ്ടായിട്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണും അപ്പൊ ജനങ്ങളെന്താ വെച്ചാല് സർക്കാരില്ള്ള അല്ലെങ്കി ആരോഗ്യവകുപ്പിലുള്ള ഒരു വിശ്വസ്ത അതിലൂടെ നഷ്ടപ്പെടാണ് ചിയ്യ്ണത്.
അതെ അതെ അതെ
ഉം പിന്നേ അതുപോലെ നമ്മള് ചർച്ച ചെയ്യ്ന്ന മറ്റൊരു വിഷയാണ് എന്ത് ഈ ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പ് എങ്ങനെയാണ് നമ്മടെ കുട്ടികൾക്ക് അല്ലെങ്കി നമ്മള ചെറിയ വിദ്യാർത്ഥികൾക്ക്. യുവ മൊത്തത്തില് മുതിർന്നവർക്ക്ള്ള അവബോധന ക്ലാസ് എങ്ങനേണ് കൊട്ക്കുന്നുന്ന്ള്ളത് നമ്മൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളില്. മഴ വന്നാസ് എന്തായാലും രോഗം വ്യാപിപ്പിക്കുന്നറിയ നമുക്കറിയ അപ്പ ഈ മാസം ദിസങ്ങളുടെ മുമ്പായിട്ട് ആരോഗ്യവകുപ്പ് നമ്മുടെ നാടുകളിലൂടെയും. നമ്മുടെ സ്കൂൾ കലാലയങ്ങളിലൂടെയും നമ്മുടെ പൊതു ഇടങ്ങളിലൂടെയും. ഒക്കെ കൃത്യ കൃത്യമായ അവബോധം കൊടുക്കണം അവബോധന ക്ലാസ് മഴയാണ്. വരു ന്നത് മഴക്കാലമാണ് വരുന്നത്. ഇനി ഈ ഈ രോഗങ്ങൾക്ക് വരാൻ സ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഇനി മുൻകരുതൽ മ്മൾ എടുക്കണം. കുട്ടികളുടെ ഇടയിൽ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിട്ട് ഈ വക ഭക്ഷണങ്ങൾ കഴിപ്പിക്കണം. ഈവക. വ്യായാമങ്ങൾ ചെയ്യണം ഇതൊക്കെ കൃത്യമായി ഓരോ കുട്ടിക്കും. അല്ലെങ്കിൽ ഓരോ യുവത്ത യുവാക്കൾക്കും. നമ്മുടെ മുതിർ നേതാക്കൾ അല്ലെങ്ക ആരോഗ്യ വകുപ്പിന്റെ കീഴ കൊടുക്കുമ്പോ മാത്രമേമ നമ്മള് കേരളത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുള്ളൂ.
അതെ അതെ അതെ
അപ്പൊ നമ്മള് ഈ രോഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യനില അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാവി എന്ന നമ്മൾ ചർച്ച കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ്. നമുക്കിപ്പോ സമയപരിധി ഉണ്ട് നമുക്ക് മറ്റൊരു സമയത്ത് ഇത് വിശ വ്യക്തമായിചർച്ച ചെയ്യണം ഒരു ഓക്കെ ഓക്കെ നന്ദി നന്ദി.
നമസ്കാരം.